ഹലോ കേക്ണ്ടാ ഉം എന്തൊക്കെയുണ്ട്
നല്ല. എവിടെപ്പള്ള വീട്ടിലാണ്
ആ വീട്ട്ല്. ഞാ ഹസ്ബൻ്റ് വീട്ടില
ആ ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ച്
സ്വന്തം വീട്ടിലാണോ ഏ
അവിടെ അവിടെ ഭക്ഷണം കഴിച്ചോ ചോയ്ക്ക
ചെ
ഉ കിടക്കാനായോ എല്ലാരും
ഇല്ലല്ല അവിടെ പൈനൊന്ന് മണിയൊക്ക ആാവും
കളി കാണലുണ്ടോ
ആ ഞാന് കാണല്ല ഹസ്ബൻഡും ബ്രദറൊക്കെ കാണും
എ
അനിയന് വരുള്ളൂ
എ ഇന്ന് ഒമ്പതരക്കോ കളിയില്ലേ ഒമ്പതരക്കോ പത്തരക്കറ്റെ
ണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ആരുല്ല ഓലൊക്കെ പോയി കളി കാണാനോ
പൊറത്തുന്ന്
അത് എപ്പോള നേരത്തെ കുറെ നേരാവോ കയ്യാതെ എത്തേണ്ടാവില്ല
ഇല്ലല്ല ഓല് എപ്പളാ എത്താൻ അറിയില്ല
ഹ
ആഹ് എന്നിട്ട് എന്തന്ന് സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നൂല്ല മീൻ വറ്റിച്ചതും കബേജ പേര
ആഹ
അവിടെ എന്തനി
ഇവിടെ ചിക്കൻ കറി
ആഹ
ആഹ മറ്റേ ചീരാ കൊയി
ആഹ
ഉം
നാടൻ കോഴ കൊണ്ട് വെച്ചത അത് സാദാ കോഴ
ആഹ അതെ മക്കളെ കൊറങ്ങിയോ
ആഹ ഉറങ്ങി ഒരാൾ ഉറങ്ങി ഒരാൾ ഉറങ്ങിയില്ല
ആഹ ഹസ്ബൻഡ കല്യാണം പോയിേക്കൂല്ലേ
ഏ ഹസ്ബൻഡറ് എത്തിയില്ല ജോലി കഴ എത്തിയില്ല പത്ത പത്ത് ഇത്തരാവും കയ്യ എത്താന്
വീട്ടില് വേറെ ആരുള്ളമ്മ ഒക്കെ ഉണ്ടാവോ
ആ് അവവിടെ ഹസ്ബൻഡന്ുമ ഉണ്ട് പിന്നെ എനിക്ക് നാാല നാത്തുമമാരാ അവരൊക്കെ കട്ടിച്ചു പോയി
ആഹ ആഹ ആഹ
അന്നെ ഞങ്ങെന്നെ ഉള്ളു ആ കയനങ്ങൾ കഴന അതിലൊക്കെ ഉണ്ടാക്കൂ സംശയൊക്കെ ഇപ്പൊ ഫുള് യ യട്യൂബില്ലേ
ആ് അതെ പെരുന്നാാക്കൊക്കെ ആാര ഉണ്ടാക്കലേ വീട്ടില്
ഞാനും ഉമ്മീ ഞങ്ങെ എണ്ടാളും കറിയാന ഇണ്ടാക്കും
ഏ ഒറ്റക്കെട്ടാ കറില്ലല്ലേ
ക്കണ്ട് ഒറ്റക്കൊക്കെ പക്ഷെ എന്നാ പെരുന്നാക്കൊക്കെ നമ്മള് വേഗം എട്ട് എട്ടര ആകുമ്പോത്തിന എല്ലാം റെഡി ആവണ്ടേ
ആഹ ശരിയാ ധൈര്യക്കുറവ് ആണല്ലോ
അ ഇവിടെ പിന്നെ എന്തുണ്ടാക്ക കബടല്ല ഉപ്പും കേറിയാലും കുറഞ്ഞറൊന്നും ഇവിടെ ആർക്കും കുഴപ്പല്ല
ആ ആ ആാ
അപ്പൊ പിന്നെ എന്ത് ഉണ്ടാക്കാനും ധൈര്യ
അ ഫുഡഡി കസ്റ്റാഡ അങ്ങനക്കണ്ടാക്കോ
ഫുഡിങ്ങ ഇണ്ടാക്കും കൊ പൈനാപ്പിൾ ഫുഡിങ് ഇണ്ടാക്കണ്ട്
ആഹ് എ സറ്റിയ പറയോ
അത് ഞാന് എന്താ പാല് പൈനാപ്പ് വസ ചെറിയ കഷ്ണംക്കിയാണ്ട് എരി എന്നിട്ട് അത് പഞ്ചസാര ഇട്ടാണ്ട ഒന്നും നല്ല വ ഇതൊക്കെ ഇക്കും വഴറ്റരിക്കും
ആഹ
പിന്നെ പാല് ചെറിയ ചൂട ഇ്പ ചൈനാ ക്ലാസ് ഒകശൂട്ടിലാവകുമ്പോ ചൈന ക്ലാസ്സ ആക്കെ പാലും പാലക്ക്
ആഹ ആ
പിന്നെ പഞ്ചസാരയിട്ട് പാൽ തിളച്ചിട്ട് വാങ്ങിയ ണ്ട് എന്താ പൈനാപ്പിള് ഇതാക്കിയശണ്ട തട്ടക്ക് വസ് കുറച്ച ഇടും അങ്ങനക്ക് പിന്നെ ഈ പാ വാർന്ന് പാലൊന്നും വല്ല ഇതൊന്ന ആകുമ്പോ നോറ ാക്കി പൈനാപ്പിളോടും അങ്ങത്
സിമ്പിൾ
ഉം അത് നല്ല സുഖണ ഉണ്ടാക്ക എങ്ങ ട്രിപ്പൊക്കെ പോവേണ്ടാ
ഓ ട്രിപ്പ പോയത് ആ വെക്കേഷൻല് പ്രെഗ്നന്റ് അയ്നിം ഓ ഡെലിവറി കഴിഞ്ഞ് ഇരു ആയിട്ടൊള്ളൂ
ഏയ് അപ്പം അയ്ല് അല്ലേ എന്നിട്ട് കുട്ടി ഒറങ്ങാ
മോ ആ മോൾ ഉറങ്ങാണ് വലുതുണ്ട് ഉറങ്ങിയില്ല ഉറങ്ങാള്ളതിലാണ്
സ്കൂൾക്ക്‌ പോവണ്ടോ അതോ അങ്കണവാടിയോ
ഏ
ഇപ്പ ചേർത്തീട്ടുള്ളു
ആ എൽ കെ ജിയാ
ആ എൽ കെ ജി
അ എങ്ങനെ പോവാൻ എന്താ ഇഷ്ടണ്ടോ പിന്നെ കൊഴപ്പല്ലല്ലോ
ഉ
അപ്പൊ എവിടെ ഹസ്ബൻന്റെ വീട്ടിലാ പ്രസവിച്ചിക്കണെ
അല്ല ഞാൻ എന്റെ സ്വന്തം വീട്ടില ഇപ്പള്ളെ
ഏ
ആ നിങ്ങളെ കുട്ടിക്കെത്രായി
എന്റെ ചെറുതിന് അഞ്ചു മാസായി
അഞ്ചു മാസം ആ
വലുതിന് മൂന്ന് വയസ്സ് മൂന്നര
മൂന്നര എന്റെ വലുതീന് നാലാവണേ ആ മൂന്നര തന്നെ അല്ല മൂന്നര അല്ല മൂന്നര കഴിഞ്ഞിണ്
ആ
ജൂലൈ ഇരുപത്തൊമ്പിന് നാലാവും
ആ
അപ്പൊ അത് വലിയ വ്യത്യാസം ഇല്ല ല്ലെ
ഏഏ പിന്നെ ഫെബ്രുവരി
ഫെബ്രുവരി ആ
അടുത്ത ഫെബ്രുവരിക്ക് നാല് രണ്ടാളും ആൺകുട്ടിയാളാ
ആ എന്റെ രണ്ടാള് പെൺകുട്ടികളാ
എന്റെമ്മാക്ക് ഞങ്ങൾ നാല് പെൺകുട്ടികളാ അപ്പം ഇൻക്ക്
രണ്ട് വാൺക്കുട്ടിയാള് പൂതിക്കായി
ആഹ് ഉമ്മാക്ക് ആൺകുട്ടികളില്ല അപ്പൊ പേര കുട്ടികളാൻകുട്ടിക്കള് ഹസ്ബൻഡന്റെ കുട്ടിയല്ലോ മൂന്നാല് പെണ്ണും ഒരാണും
ആ ഇവടെ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകു
ആ അതൊണ്ടെ അത പേരക്കുട്ടിയുടെ പെൺകുട്ടി
പെൺകുട്ടികളായി നാത്തൂന് രണ്ടും ആൺകുട്ടളും ണ്ടാങ്കുട്ടിയാള് ഇവിടെ ഇന്റെ വീട്ടില് ഞാനൊരു പെൺകുട്ടി പിന്നെ ഒരു ആൺകുട്ടി മാത്രം ഏ അനിയനാണ് എന്നിട്ട് പഠിക്ക്‌ണ്ട്പ്പൊ
ഇപ്പൊന്നും ഇല്ല പഠിക്കണൊന്നില്ല ഇനി ഓര് രണ്ടാളും ഒന്ന് വലുതായി ട്ടൊക്കെ നോക്കാ വെച്ച് മറ്റേ ഓലെ ബാക്കില് നടക്കാനേ നേരെണ്ടാവുള്ളൂ അല്ലാതെത്തിനും നേരണ്ടാവൂല
പിന്നെ ഒരു സമയം വരെ ഓരോകു‌ടെ വേണല്ലോല്ലേ
മറ്റ് ചെറുതിനെ നോക്കണെലേറെ നോക്കണ്ടിരും മറ്റോന ഈ മൂച്ചി പിരാന്ത് പറയുന്ന അതിന്റെ ഒരു സമയണല്ലോ
നാലാം വയസ്സില്ല് മൂച്ചി പിരാന്ത്
ഏ മൂന്നഴ്ച്ചയിൽ മൂച്ചി വരാന്തും നാലാഴ്ച നട്ട പിരാന്തും പറയും
ഇവിടെ നട്ട പിരാന്തക്ക് എത്തീണ് നല് കുഴപ്പോന്നൂല്ലാട്ടോ ചെറിയൊരു വാശി അത്രയുള്ളു
ഏ എവിടെ നല്ല പിത്തനെ
ഏ ഇവിടെ വാശിയുണ്ട് ഇപ്പൊ ഒരു കുട്ടിയോട് ഉണ്ടായതോണ്ടുള്ള സങ്കട എന്താ അറിയില്ല അവളോണ്ട് എടിങ്ങേറൊന്നും ഇല്ലേനി
ആഹ് ഇവനിണ്ട് എട ക്ക്‌ ഒരു കാറ്റടിപ്പുറ്റത് നഷ്ടവണോ നായി എടുക്കുണ്ടാവുഒരു അടിയോ കുത്തോ നുള്ളോക്കെ
ഇവിടെ ഭയങ്കര കിർവേ പക്ഷെ ഇങ്ങനെ ഇളിമ്പിയ ആടും അതാണ് പേടി കൈയോക്കെ സ്നഹകൂടതലോ ഇവള് പ്രശ്നാണ് ചമ്മള് നിങ്ങള് പറയല്ലോ അങ്ങനക്കല്ലേ ഇക്കല ചെയ്യല്ലേ
ആ പോയിക്കോ ഒന്നൂടി കൂടുതല ആക്കാരം
എടെങ്ങേരും
ആ
ഇൻക്കൊരു എടങ്ങേറ്
ഇതു എവിടെ ഇങ്ങടുതന്നെ കടക്കല്ല്
ആ ഞാന് ഞാൻ ഇന്റെ അടുതന്നെ കടക്കല്ല് നിക്ക് എടങ്ങേറ് മാറ്റികി
ആ ആ
ആ എങ്ങനെ സെസേറിയനി നോ അതോ
രണ്ടും നോർമലിന്നെനി
ഏ ഇൻക്ക് സിസറിയന്നെനി
രണ്ടും
ആ ഫസ്റ്റത്തെ കുട്ടിക്ക് മിടിപ്പ് കുറഞ്ഞാണ്ട് ഫസ്റ്റ് തെ സിസറീയൻ രണ്ടാമത്തേന് എൻക്ക് ഷുഗർറുണ്ടായിന് തുടക്കമുതലേ അപ്പോം ഇൻസുലിൻ വക്കലേനെ അപ്പൊ കൂടുതല് അങ്ങോട്ട് നല്ലോന്ന് വൈകി നിക്കുമ്പോ ഷുഗർ കൂടിന്തെയാവ് ഇന്താവുബഞ്ഞ എന്ത് വേഗം ഓപ്പറേഷൻ ചെയ്യും
ആണോ പക്ഷെ ഒരുപാട് ഗ്യാപ്പ് ഇപ്പ് മൂന്ന് വർഷത്ത് ഗ്യാപ്പ് ഇണ്ടായോണ്ട്
ആ ശൈനിക്ക് ഷുഗർണ്ടായോണ്ട്
ആ ആ എവിടുനീയ് ഇത് ഹോസ്പിറ്റലേന്നു
ഇന്റെ കെ എം സിറ്റി
ഞാനും കെ എം സിറ്റി
ഏ ഏതാ ഡോക്ടർ
ലിഷ ഗോവിന്ദ്
ആ അതെന്നോന് എന്റെതും
ഏഹ ച ലിശാ ഗോവിന്ദ
ഓവ നമുക്ക് എന്ത് തുറന്ന് പറയാ
ആ ഒരു കാമായിട്ടുള്ളൊരു മുഖം കണ്ടാലെ നമുക്ക്
ആഹ് ഞൻയിനന്നെയി ഞാൻ ഫസ്റ്റത്തെ സജിത ഡോക്ടറെനെ അതിപ്പോ അവിടെല്ല
ഏ
അതിന് കാണിച്ചാൻ പോയതേനി അപ്പോൾ ഗൾഫിലാണ് പറഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറേ കാണിച്ചത്
കോളേജത്തെ ഡോക്ടർ റിട്ടേഡ് ആയ എല്ലാരും പറഞ്ഞേക്കാം അയിന് ആ അയിന്റെ ഒപ്പില് നല്ല തിര
ആഹ് ഓ മറ്റോടത്തൊന്നും തീർക്കണ്ടാവുല്ല
മറ്റ ഇത് എന്താ സംഭവം നമ്മള എട്ട് മണിക്ക് ഒമ്പതരക്ക ഡോക്ടർ വരാ എട്ട് മണിക്ക് തുങ്ങ പക്ഷെ നമ്മള് എത്ര നേരത്ത് പോയിട്ട് കാര്ല്ല നമ്മൾ ഉച്ച കയും വരാൻ ചില സമയത്ത് വേ
ഞങ്ങക്ക് അങ്ങനെ നേരം വെക്ക ഞങ്ങപ്പോ ഒരു പതിനൊന്നണി ഒക്കെ ആയിട്ട പോവൽ രണ്ടണയക്കെ ആകുമ്പോത്തിന്ന എത്ത ഉണ്ട്
ആണോ ഞങ്ങിന്നാല് എട്ട് മണിക്കൊക്കെ പോവും എന്ന നമ്മളൊരു ഇപ്പ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കൈ വെത്തണമെങ്കില് വീട്ടില് അതായത് അവിടുന്ന് ഇറങ്ങണെങ്കില്
ആഹ് അത് ചില സമയത്ത് നിങ്ങൾ ക്ക് നല്ല തിരക്ക് വന്നത് ഒരു വട്ട മാത്രം ബാക്കിയൊക്കെ തിരക്ക് ഇണ്ട എന്നാലും വല്ലാതേയിട്ടില്ല
പിന്നെ അവിടെ ചൂട് അ ഞ എന്റെ ഇപ്പന്നരല്ലേനോ ചൂടൊത്തല്ലേനോ ആ കാസ്റ്റ് പഠിപ്പിച്ചിന്റെ ഒരു ഫ്രണ്ടിനടകണ്ട്
ആഹ്
ഉപ്പിയില് അങ്ങനെ ഓനൊണ്ട് പിന്നെ ഓ ഷീറ്റ് കൊറച്ച് നേരത്തെ എടിപ്പിച്ചു അങ്ങനെ രണ്ടാട്ടം അപ്പൊമ്മൾ കയ്യാനായി നേത്തെ കിട്ടി
ആ അങ്ങനെ
മ്
ആ ആ ഡോക്ടർ ഫസ്റ്റ് ത്തതും അത് എന്നെന്നിയോ
ഏ ഫസ്റ്റത്തെ ഞങ്ങള് മീര ഡോക്ടർ
ആ കടുങ്ങല്ലൂര്
കടുങ്ങല്ലൂര് കടുങ്ങല്ലൂട്ട് ഡോക്ടണ് പക്ഷെ മെഡിക്കൽ കോളേജിലാണ്
ആഹ്
മെഡിക്കൽ കോളേജിലെനി കാണിച്ചോ ഫസ്റ്റ്ത്തെ
ആഹ് ന്നാ ന്നാ ശെരിന്ന
ആ ആ ഓക്കേ ഓക്കേ ഓക്കേ
ആഹ്